എന്താ പരിപാടി
ആ വെറുതെ ഇരിക്കുന്നു ഹലോ കേക്കുന്നുണ്ട് കേക്ക് കേക്കുന്നില്ല
ഇപ്പോ കേക്കുണ്ട്സൗണ്ട് കുറവാണ് ഹലോ ആപ്പ ഇപ്പൊ കുഴപ്പില്ല എന്താ പരിപാടി
എന്താണ് ചായയൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ നടന്നലോ സ്റ്റോക്ക ആയിട്ടിരിക്കുന്നു
ആമഴ ഉണ്ടേഅവടെ
ഇല്ല ഇപ്പം നല്ല വെയില അഴ ഉണ്ടായിരുന്നു രാവിലേക്ക് അ
ചായക്ക് കടയിട്ട്
ചായക്കിന്റെ ന ഉഴന്നുവടാം
ഓ
ഉഴുന്നുുകടെ ഉഴുന്നുകടെ ആായിരുന്നു
ആഹ വീട്ടിലുണ്ടാക്കിയതാ
ഇല്ലല്ല
ആഹ
ക്കേ
നിങ്ങളെ കുട്ടീന്റെ സ്വന്തംണ കേക്കണ
ആ ചെറിയ മോൾടെ സുണ്ട്
ഏ എന്താ പറയ്ണ് ഓന്
ഇല്ല അവിടെ സൈക്കിൾ എടുക്കുന്നു പുറത്ത് അപ്പൊ അത് പറഞ്ഞതാ
എത്ര മക്കളാ
മൂന്ന് കുട്ടികള്
ആഹ് മൂത്തത് എത്രായി
മൂത്തത് മൂന്നാം ക്ലാസിലേക്ക്
ആഹ് സ്കൂൾട്ട് വന്നോ
ആഹ് വന്നിട്ട് മദ്‌റസേ പോയ്
അച്ഛനെ വിളിക്കാതെ അതാ കര്യ്ണ് എന്താ വീണോ
മാറ്റട്ടെന്നെ ഹെഡ്ഫോണ്
എന്താന്ന് രാത്രിക്ക് ഫുഡ് ഹലോ അവിടെ ചെടിയൊക്കെ ഇണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ണിയ്യാ സൗണ്ട് കുറവാലോ ഹലോ ഹലോ കേട്ക്ക്ണിയ്യാ
ഓ
ഹലോ
ഹലോ
ആഹ് ഇപ്പൊ കേട്ടു അത് സൗണ്ട് കേട്ടീ ന്നില
മാറ്റിയിട്ട് ഫോണെട്ത്ത് കയ്യ് പിടിച്ചപ്പൊക്കോക്കേയി ഓക്കെ പറഞ്ഞോളൂ ചെടി ഇവിടെ ചെടികളില്ല ആ ഇവിടെ അടുക്കള ഭാഗത്തുണ്ട്
അതെന്താ അവിടെ ചെട്യോള് ഇല്യാത്ത് ചെലോലെഷ്
ചെടിയോളത് അങ്ങനെയല്ല എനിക്ക് കൂടുതലും നമ്മള് അടുക്കളത്തോട്ടത്തിലോട്ടാ കോൺസണ്ട്രേറ്റ് ചെയ്യുന്നെ
കുറച്ചൂടെ സൗണ്ടില് പറയോ ഇത് കേൾക്കണില്ലങ്ങനെ സൗണ്ട് ഇല്ലാഞ്ഞിട്ടാണോ അതോ ഫോണിന്റെ പ്രശ്നമാണോ എന്തേ
സൗണ്ടൊക്കെ കേക്ക്ന്ന്ണ്ട് ഇപ്പഴും കേക്കുന്നില്ല
കൊറച്ചൂടെ സൗണ്ട് പിന്നെ ഫോണിന്റെ പ്ര ആ ഇപ്പ ആ ഇങ്ങള് ഇപ്പൊ പറഞ്ഞത് കേട്ട്
ഓക്കെ ഓക്കെ
ഇന്റെ ഫോണിന്റെ പ്രശ്നാണോ എന്നാണ് ഇന്റെ ഡൗട്ട് മക്കളൊക്കെ എപ്പളാ സ്കൂള് വിട്ട് വരലപ്പോ
മദ്രസേ പോയത
ഈ നേരത്ത് മദ്രസ ഉണ്ടോ
ആ ഇവർക്ക് നാലാം ക്ലാസ്സ് നാലല്ല മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വൈകുന്നേരം
ഉ അപ്പ ഇത്ര ഞങ്ങൾക്കൊക്കെ നേരത്തെ ഇപ്പൊ നേരത്തെ തുടങ്ങും
മകന് പിന്നെ നേരത്തെ ഒന്നും മദ്രസയൊന്നു മില്ല ഈ വൈകുന്നേരം നാലുമണി നാലര അഞ്ച് മണി ആട്ടെ സമയം
സ്കൂളും മദ്രസും വേറെ വേറെല്ലേ
അതെ അതെ
ഇപ്പൊ അങ്ങനൊക്ക
മദ്രസയുടെ കീഴിൽ തന്നെയാണ് ഇവരുടെ സ്കൂള മദ്രസയുടെ കീഴിൽ തന്നെയാണ് ഇവരുടെ സ്കൂളും
ആഹ ഇസ്ലാമിക് സ്കൂളാ ആഹ വെറതല്ല അത് ശരി അപ്പൊ അഡ്വാൻസ് സ്കൂൾ വന്നേക്കണ് പോകണ്ടി വരൂലേ മദ്രസ്കും
ആ അതെ
അതെ
മകന് പിന്നെ നേരത്തെ ആകുമ്പോ ഇവന് ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ കഴിയുമ്പോൾ എട്ട് മണിയൊക്കെ ആകല്ലേ അതൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഉ
രാവിലെ ഒരു ദിവസവും ഉണ്ടാകില്ല ഇ ആറ്എ ട്ട് അങ്ങനെയൊക്കെ
ആഹ അതുണ്ട് അതുണ്ട് അതുണ്ട്
ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ടാണ് ടൈം ഉണ്ടാവുക ഇന്ന് ഇപ്പോൊ രാവിലെണെ പിന്നെ വൈകുന്നേരം അങ്ങനെ
രാവിലെ മദ്രസ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾ ടൈം പിന്നെ വൈകുന്നേരം അങ്ങനെയാണ്
രണ്ടു നേരണ്ട്
രണ്ടു നേരം ഒരു ഒരേ ക്ലാസ്സർക്ക് അങ്ങനെയല്ല രാവിലെ നാലാം നാലു തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള ബാച്ചിന് രാവിലെ
ആഹ
വൈകിട്ട് ആ മൂന്ന് മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വൈകുന്നേരം
ആഹ അങ്ങനല്ലേ ഞാൻ വിചാരിച്ചു രണ്ടു നേരം മദ്രസ ഉണ്ട വിചാരിച്ചു പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല ഈ മദർസ്ഥ ഉസ്തമാരന സ്കൂള ഉണ്ടാവ ഈക്കാര് സാറിന്മാരായിട്ടില്ലേ
അല്ലല്ലല്ല സ്കൂള് വേറെ ടീച്ചർമാര് അവര് മാദ്രസ സ്കൂള് ഒരേ ബോർഡിന് കീഴിലാണെങ്കിലും സെപ്പറേറ്റ് ആണ്
ആ സാറമാരായിട്ടൊന്നും ഇല്ലല്ലേ അവിടേത്തര്തന്നെ
സ്കൂൾ എയ്ഡ്സ് സ്കൂളാണ് സ്കൂള് അപ്പോൾ അവിടെ ടീച്ചർമാർ തന്നെയാണ് ഇത് ചെറിയ സ്കൂള് എൽ പി സ്കൂള് അപ്പൊ അവിടെ കുട്ടികള് ഏഹ കുറവാ കൊറച്ച പറഞ്ഞാല് എൽ പി സ്കൂള് നാലാം ക്ലാസ്സിലുള്ള സ്കൂള് അഞ്ഞൂറ് സംതിങ് കുട്ടികളൊക്കെ ഉള്ളൂ ആ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട മൂന്ന് നാല് അത്രേ ഉള്ളു അമ്മേ
അടുത്തന്നെ
അമ്മേ അമ്മേ ആ വീട് നടുത്ത് അമ്മേ
ആഹ് ആഹ് അപ്പോ ആക്കി കൊടുത്തലാവല്ലേ
ആഹ് ആക്കി കൊടുക്കും വിളിച്ചോണ്ട് വരും മദ്രസലേക്ക് ആക്കി കൊടുക്കും മദ്രസെന്ന് വിളിച്ചി
അടുത്തായണ്ട് പിന്നെ സുഖല്ലേ
അങ്ങനെ ഉം
ഉം എന്റെ കയ്യിലിരിക്കുവാ
ആഹ് എത്രായിന്നാ പറഞ്ഞത് മോൻക്ക്
ഒന്നര വയസ്സ്
ആഹ് ഫുഡൊക്കെ കഴിക്കാൻ തൊടങ്ങിയണില്ലേ കഴിക്കണ ഇണ്ടെന്നിട്ട് ഭക്ഷണോക്കെ
ഉം കഴിക്കും മടിയാണ് മടിയാണ്
ആഹ് മടിയാണല്ല പിന്നെ ഈ പ്രായത്തില്ലത് ഇന്റെ വീട്ടിൽ ആരൊക്കെ ഇണ്ട് വേറെ ഹസ്ബന്റ് ഒക്കെ ഗൾഫിലാ
അല്ലല്ല ഉം
നാട്ടി തന്നേ ലെ
ആഹ് അതെ
ഇങ്ങൾ തറവാട്ടില
ആഹ് അതെ
ആഹ് ഇന്ന്
എന്താണ് ഫോൺ തരാനോ ആഹ് ഇപ്പ തര ഒരു മിനിറ്റ് കൂടെണ്ട്
ത ഫോണ് താന്നാ പറിണ് ലേ
ആഹ് അഹ്
അഹ് ശെരി
പിന്നെന്താണ് നിങ്ങെളെന്താണ് ചെയ്യുന്നെ
ഞാന് വർക്കെയ്യാണ് ലാബില് ഒന്നര വർഷായി ക്കേറീട്ട് ആഹ്
തില് എവിടെയാ ഹോസ്പിറ്റലിന്റെ ലാബിത്തന്നാ
അല്ല ലാബ് ഒറ്റക്കെ ഇണ്ടാവൂലെ ക്ലിനിക്ക് പോലെ ഡോക്ടറി അതെല്ലം ഒമ്പത് വർഷായി കേറീട്ട്ട്ട് അങ്ങനെ പോണ് ഇണ്ട് ഇങ്ങള് എന്തേലും വർക്കെന്തേലും ചെയ്തീന്നൊ
ആഹ് ഞാൻ ഇതുപോലെ ഇള്ള ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതി ന് മുമ്പ് വർക്ക ഉണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോമാ. യിട്ട് കിട്ടുന്ന വർക്കൊക്കെ ചെയ്യ ഇന്ന് റ്റൂട്ട് റ്റുട്ടേര് ഉണ്ടായിരുന്നു ട്യൂഷൻ ട്യൂഷ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഓൺ ലൈനായിട്ട്
ഇണ്ടായിരുന്നോ
ആഹ് ഓൺലൈൻ ട്യൂഷനെക്കെ ഇണ്ടായിരുന്നു ആഹ് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു
മ്ഹ് ഇതേത്ര കാലം വർക്ക് ചെയ്ത് അതില്
ഓൺലൈൻ ട്യൂഷൻ ഇപ്പ ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു ഇപ്പൊ കൊറച്ചു ഒന്നു ബ്രേക്ക്‌ എടുത്തത്
ആഹ് ചെറിയ കുട്ട്യക്ക് ഉണ്ടാവും ഇല്ലേ
ആഹ് ഇപ്പം സമയം കിട്ടലില്ല അപ്പൊ മോള് സമ്മോ സമ്മയ്ക്കത്തില്ല ഒന്നും പഠിപ്പിക്കാനൊന്നും